ഹലോ
ആഹ ഹലോ
കേക്കാവോ
ആഹ കേക്കുന്നുണ്ട് പറഞ്ഞോ
എന്തൊക്കെഉണ്ട് വിശേഷം
ആ ഇങ്ങനെ പോകുന്നു നല്ല വിശേഷം മഴയൊക്കെല്ലേ
ഉം ഒ ഇവടെ ടെ രണ്ടുസായ്ട്ട് ന്നല്ല മഴ ഇത്രേം ദിവസം വെയ്ലാര്ന്ന് ഇന്നലെതൊട്ട് ന്നല്ല മല ച്ചെ മഴ രാവിലൊട്ടെ ഉണ്ട്
ഏ മഴ ഇനിയിപ്പം ജൂണൊക്കെ അല്ലേ കൊറച്ച്ന്നാള് കാണും
ഉം കഴിച്ചോ
ഉ ആ കഴിച്ചു
ഇന്നെന്തു വായ്രുന്നു
ഇന്ന് സ്പെഷ്യലൊന്നുല്ല ചമ്മന്തിയും ചോറും
അതെന്താപ
ഞാനിന്ന് വൃദ്ധവാണ് വൃദ്ധം
എന്തിൻന്റെ
നാളെൊ ഒരു അമ്പലത്തിൽ പോന്ന അങ്ങനെ മൃഗം പിടിച്ചു പോന്നു
എല്ലാ ട്ടം പോവാറുണ്ടോ അതോ ഇത് ആദ്യായിട്ട് പോവാനോ
എല്ലാ മാസവും പോകറുണ്ട് ഒരു മാസം
ഉം നഞമ്മളും ഇപ്പൊ കൊറെ നാള അമ്പലത്തിലൊക്കെ പോയിട്ട് എനക്കൊരു കുഞ്ഞുണ്ട് മൂന്ന് മാസം ആയതേ ഉള്ളു അപ്പൊ ഇപ്പഴന്നും അമ്പലത്തി കയറ ആക്കാത്ത കൊണ്ട് ഇപ്പ അങ്ങോട്ട് ഇപ്പ അതൊക്കെ കയറാനൊക്കെ തുടങ്ങുന്നേ ഉള്ളൂ അങ്ങനെ ഇവിടെ അടുത്തുള്ള അമ്പലത്തിലൊക്കെ പോയി അവിടെ ആരൊക്കെയുണ്ട് വീട്ടി
ആ വീട്ടിൽ ഞാനും ഭാരിയും കുഞ്ഞും അച്ഛനും
അച്ഛ ഭക്ക് അല്ല കുഞ്ഞിന എത്ര മാസം വല്ിയ കുഞ്ഞാണോ
ആഹ കുഞ്ഞന് അത് അവിടത്തെണക്കൊക്കെ തന്നെ
മൂന്ന്ു മാസം ആയതേ ഉള്ളൂ
നാല്
നാാലു മാസയോ ആ ഞങ്ങൾക്ക് മൂന്നരയക്കെ ആയി നാലായില്ല
ഉം
ഉം പിന്നെ ഉം എനിക്കാ കൊച്ചാ അവിടോ
ഉം ഇവിടെ കൊച്ച തന്നെ
ഉ ഇപ്പൊ എന്തയ്യ കുഞ്ഞ്
കുഞ്ഞ കിടക്കുന്ന ഉറക്കം
ആഹ് ഇവിടെയും കുഞ്ഞു ഉറങ്ങുന്നു ഞാാന ഇപ്പോ ചുമ്മാ ഇങ്ങനെ ടി വിൊക്കെ കണ്ടിരുന്നേരുന്നു ഉ പിന്നെ കുഞ്ഞിന്റെ പേര് നൈതിക്ന്ന് പറയും
ഉം വൈദക് ആ സയാൻ
ആഹ നല്ല പേട ഞങ്ങളും കൊറ പേരുകളൊക്കെ നോക്കിയാരരുന്നു ഇപ്പ എല്ലാവരുടെ പഴയ പേരൊക്കെ അമല് അജിത്ത് അങ്ങനെയുള്ള പേരൊക്കെയെല്ലേ അപ്പൊ അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങളൊരു വെറൈറ്റി പേര് പിടിച്ചതാ
ശങ്കരൻ ഗോപാലൻ എന്നൊക്കെല്ലേ പണ്ടര അങ്ങനെ
ആഹ് നമ്മുടെ അപ്പപ്പന്മാരുടെ പേരൊക്കെല്ലേ അത് ഇപ്പ പിന്നെ നമ്മുടെ ഇതൊക്കെ ആയപ്പോത്തേക്ക് അക്ഷയ് അജിത്ത് അമല് അരുൺ അതൊക്കെ അപ്പൊ നമ്മൾ അങ്ങനെയുള്ള പേരുകളോ ഒന്നും വേണ്ടാന്ന് വെച്ച ഇപ്പൊ എല്ലാരും നല്ല വെറൈറ്റി പേരുകളൊക്കെല്ല ഇടുന്നു അപ്പൊ ഞങ്ങള ഇരുന്ന് കണ്ടുപിിച്ചട്ട്
ഉം അടുത്ത കാലഘട്ടം ഗോപാലൻ എന്നൊക്കി ഇടാം
അല്ല ഇനിയിപ്പ പിള്ളേർ് ഈ പേരാണെങ്കി എല്ലാരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇതെ ഇങ്ങനെയുള്ള പേര് പറയാൻ പോലും പറ്റുന്നില്ലല്ലോ ആ് ഇങ്ങനെയുള്ള പേരൊന്നും വിടണ്ട എന്റെ അച്ഛനും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു വലയ്ക്ക ഇരുന്നോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പേരിട്ടാൽ പോനെയരുന്നു പക്ഷെ ഞങ്ങൾക്കത് ഇഷ്ടമല്ലാത്ത കൊണ്ട് ഞങ്ങിങ്ങനെയുള്ള പേരിട്ട് അപ്പൊ കുഞ്ഞിനും പറയുമ്പ പോോലും ഇതുണ്ടല്ല അപ്പൊ അവരും പറഞ്ഞു ഇങ്ങനെ കുഞ്ഞിന്റെ പേര് പുറത്തൊക്കെ പറയുമ്പ ഴ എഴുത്പഴ ഇത്തിരി വലിയ ലോങ്ങ് പേരല്ലേ എന്ന് പറഞ്ഞായിരുന്നുാക്ഷെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞഞ് ഞങ്ങൾതങ്ങി ഉ അവിടെ
അ നല്ലവേരെ
ആഹ അതാ ഞങ്ങക്ക് ഇപ്പ എല്ലാരും അങ്ങനെയുള്ള പേരുകളാ നോക്കുന്നത് പഴയ കണക്കുള്ള പേരുകളൊന്നും അധികാര അങ്ങനെ ഇടാറില്ല
എൻന്റെറെ ഒരു ബെസ്റ്റ് ഫ്രണ്ടി്റെ പേര ഇട്ടിരിക്കുന്നത് അവൻ മരണപ്പെട്ടുപോയി
ഓ
അതുകൊണ്ട് ഞാൻ അവൻ്റെ ഓർമ്മയ്ക്കും കിട്ടതാണ്
ആഹ ആഹ് നല്ല പേരാ ഇപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പേര് കണ്ട ഒരുര് ക്രിസ്ത്യാനി ഹിന്ദു മുസ്ലിം അങ്ങനെ
ആഹ അവൻ മുസ്ലിം ആയിരുന്നു അവൻ മുസ്ലിംമായിരുന്നു മുസ്ലിം പേരായിരുന്നു
ആഹ അതാ അങ്ങനെയുള്ള പേരുക ഇടന്ന് ഉം അതാണ് പിന്നെ ഉ ഇനി അങ്ങോട്ട് ഓണം ഒക്കെ ഇല്ലോ അതിന്റെയൊക്കെ ഇതായിരിക്കും ഓ ഇവിടെൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടെൊക്കെ തിരുവോണം അവിട്ടം രണ്ടു ദിവസം ഓണ പരിപാടി ഫുള്ള് പിന്നെ വൈ അതിന്റെ വൈകീട്ട് ഗാനമേളയോ അങ്ങനെയുള്ള എന്തെങ്കിലും വലിയ പ്രോഗ്രാമും കാണും അവിടെ ഉണ്ടോ
ഇവിടെ പണ്ടൊക്കെ ഉണ്ടായിുന്ന മൂന്ന് ദിവസത്തെ സ്റ്റേജ് പപാടിയൊക്കെ ആയിരുന്നു മൂന്ന്ു ദിവസം സ്റ്റേജ് പരിപാടി കലാകാ കായിക മത്സരങ്ങള ഓട്ടം ചാട്ടം അങ്ങനെ വലിയ പരിപാടിന്ന്ിപ്പണ്ട് പിന്നെരടിയൊക്കെ നടന്ന് പിന്നെ അതൊക്കെ പൊട്ടി ഇപ്പൊ ചെറുതായിട്ടൊക്കെ ചെറിയ ഒരു ദിവസത്തെ പരിപാടിയുണ്ട് പക്ഷേ വന്നാത്തെ പോലെ വലിയ സ്റ്റേജ്ൊന്നും കിട്ടി പരിപാടിയില്ല
ആ നമ്മുടെ ഇവിടെ വലിയ സ്റ്റേജൊക്കെ കെട്ടി പരിപാടി ഉണ്ട് മറ്റ വടംവലി ഉറുകടി മറ്റേ കാലകയറ്റ മത്സരം മുട്ടായി പറ
ആ അതൊക്കെ എവിടെുണ്ട് കല ഒരു ദിവസം കൊണ്ട് ചെറിയ ചെറിയ പാ എന്നിട്ട് വൈകിട്ട് സമ്മാനദാനം കൊടുക്കും പിരിയും
ഉം ആ ഇവിടെ ഉണ്ട് സമ്മാനധാനം പിള്ളേർക്കക്കോ ആക പാടെ ഉള്ള ഇതാ അതാ കു
ടി വി വാഷിംഗ് മെഷീൻ അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്
ണ്ട് ഫ്രിഡ്ജ് ടി വി ഫോൺ വാഷിംഗ മെഷീൻ ആ അങ്ങനെ കൊള്ള എല്ലാ വട്ടവും ഉണ്ട് പത്ത് രൂപ ഇരുപത് രൂപക്ക ആയിരിക്കും കൂപ്പണം അങ്ങനെ പിള്ളേരെല്ലാം ഇഷ്ടം പോോലെ കൊണ്ടാടന്ന് വിൽക്കുന്നതാണ് നമ്മളൊക്കെ കൊറെേ എടുക്കും ഇതുവരെ ഒന്നും അടിച്ചിട്ടില്ല എന്നെങ്കിലും അടിക്കുമായിരിക്കും
ഉം പാവത്ത്ങ്ങക്ക് കിട്ടട്ടെ
അതൊന്നും പറയാൻ പറ്റത്തില്ല ഭാഷ മിഷീനും ഫ്രിഡ്ജ ഒക്കെ നമുക്ക് കിട്ടിയാ നല്ലതല്ലേ അല്ല വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും നമുക്കും കിട്ടിയാ നല്ലേല്ലേന്ന്?
ഉം
ഉം ആ ഇവിടി ഇങ്ങനെ
കറണ്ട് ബി ല്ലടെക്കേണ്ടിവരും
കറണ്ട് ബില്ല് എന്തോ പ്പഴത്തെ കറണ്ട് ബില്ല് എന്റെ പിന്നെ ഭയങ്കര ചൂടായിരുന്നു ഞങ്ങൾക്ക് രണ്ടായിരം മൂവായിരം നാലായിരം അങ്ങനെയൊക്കെയാ വരുന്നത്. ഇപ്പൊ എല്ലായിടത്തും കറണ്ട് വില്ല് കൂടുതലായിരുന്നു ഭയങ്കര ചൂടല്ലായിരുന്നു ഈ വട്ടം. ഓ ഇവിടെ ഉണ്ട് എന്റെ വീട്ടില്ലേ ചേട്ടന്റെ വീട്ടിലുണ്ട് അപ്പ അവ അവി ടെയും കറണ്ട് ബില്ല് ഇങ്ങനെ രണ്ടായിരം മൂവായിരം ഞങ്ങ ടെ വീട്ടിലും ഇങ്ങനെ വല്ല എഴുന്നൂറൊക്കെ ആവത്തുള്ളായിരുന്നു. പക്ഷെ കഴിഞ്ഞവട്ടക്കെ രണ്ടായിരത്തിന് മുകളിൽ പോയി അ അത്രയും ചൂടായൊണ്ട് നമ്മളെപ്പോഴും ഫാനങ് ട്ടേക്കുവല്ലേ അതുകൊണ്ട്. ഇങ്ങനെ ഫുൾ ഇവടേയും ഫാനൊക്കെ ഇടുന്നുണ്ട് കറണ്ട് ബില് നല്ല രീതിയിൽ കൂട്ടി ഇപ്പ എല്ലാത്തിനും വില കൂടുവല്ലേ. കൈക്കും മടക്ക ക്യും അങ്ങനെയുള്ള സാധനങ്ങൾകെല്ലാം വില കൂട ഇവിടൊക്കെ ചായക്ക് പന്ത്രണ്ട്രിരി പി കീന്ന് പറയുന്ന അവിടോ?
ഉം ആ റേറ്റൊക്കെ തന്നെ ഞാൻ ങ്ങനെ കടയിലൊന്നും പോയി ചായ കുടിക്കാറില്ല. ചായ കുടി അങ്ങനെ കുറവ വീട്ടിൽന്ന് രാവിലെ ഒരു നേരത്തെ ചായ കുടിക്കത്തുള്ളൂ വേറെ കുടിക്കതോന്നൂല.
ഉം നമ്മള ഇവിടെ പുറത്തുന്നൊന്നും ചായ അങ്ങനെ കുടിക്കാറില്ല വേറെ വല്ല വെള്ളമൊക്കെ കുടിക്കുന്നു ഇപ്പൊ അതും കുടിക്കാൻ പറ്റത്തില്ലല്ലോ പനി വയറിളൊക്കും ഓരോ അസുഖങ്ങളൊക്കെ ല്ലേ മഴ കാലായൊണ്ട് അതോണ്ട് പ്പൊ കടയിൽ അങ്ങനെ പോകവാാറില്ല കുഞ്ഞിനെയും കൊണ്ടും പോകാൻ പറ്റ പറ്റാത്തൊണ്ട് എങ്ങോട്ടും പോവാറില്ല.
ആഹാ
കറങ്ങാനൊക്കെ പോവാറുണ്ടോ കുഞ്ഞിനേം കൊണ്ട്?
കുഞ്ഞിനെ കൊണ്ട് ഇതുവരെ പോയിട്ടില്ല കൊച്ചിൻ ഒരു വയസ്സാവട്ടെ ന്നിട്ടകെ പോക.
ആ നമ്മള ഇതുവരെ അങ്ങനെ പോയിട്ടൊന്നുംല്ല ആ ഇനിയിപ്പ അടുത്തടുത്തൊക്കെ പോണം കൊറച്ചുകളൊക്കെ കുഞ്ഞിനെ പുറത്തൊക്കെ കൊണ്ട് എല്ലാം ഒന്ന് കാണിക്കക്ക വേണ്ടേ എപ്പഴും വീട്ടിൽ തന്നെ ഇരുന്ന എങ്ങനെ? ആ കൊണ്ടു പോവാറുണ്ട് എന്നാല ഇപ്പൊ പറയും കൊച്ചിന് മൂന്ന മാസമല്ലേ ആയള്ളു കുറച്ച കൂടെ വളരട്ട് അവർക്ക് പാടായിരിക്കും ഇങ്ങനെ ബൈക്കിലൊക്കെ പോകുമ്പം പാടായിരിക്കുംന്ന് പറയും.
ഉം
ഇപ്പൊ പോവാറില്ല
ഉം ഉം കാറ്റൊന്നും കൊണ്ടൂട.
ആ അതാ പറയുന്ന ഭയങ്കരമായിട്ട് കാറ്റൊക്കെ അടിച്ച് അവർക്ക് ശ്വാസം മു ട്ടോ അല്ല എന്തെങ്കിലും ആ അതുകൊണ്ട് എന്തെേലൊക്കെ ഇതാവും പറഞ്ഞഞ് അങ്ങനെ ഇവിടെയും കൊണ്ടുപോകറന്നും ഇല്ല ഞാൻ ഇവിടെകെടന്ന് പറയും. പോവാൻ നമുക്കൊന്ന് ചുമ്മാ പോയിട്ടൊക്കെ വരാം ഞാനും കുറെ നാളായില്ലേ പുറ തൊക്കെ പോയിട്ട് നമ്മ കുഞ്ഞായോണ്ട് നമ്മൾ പോ ല്ലായിരുന്നു അതിന് മുമ്പും പോകത്തില്ലായിരുന്നു അങ്ങനെ അപ്പൊ ഇനി കുഞ്ഞുവന്ന് കഴിഞ്ഞിട്ടെങ്കിലും പോവാന്ന് വെച്ചിട്ട് അത് നട ന്നില്ലല്ലോ അപ്പൊ ഞാനിങ്ങനെ ചുമ്മാ നിർബന്ധിക്കും. ഇല്ല ഇപ്പൊ ഒന്നുല്ല നേരത്ത ഉണ്ടായിരുന്നു ഇത് ബാങ്കിൽ ഇങ്ങനെ ഒരു സാറിന്റെ സിസ് ആയിട്ട് അത് പിന്നെ നിർത്തി കുഞ്ഞു വന്നപ്പത്തേക്ക് ഇനിയിപ്പം പി എസ് സി നോക്ക ഓൺലൈൻ എടുക്കണോ ന്നാണ് ആഗ്രഹം ഇതുവരെ നടന്നിട്ടില്ല. ഏതാ നല്ല ഇതൊന്നൊന്നു ആ അറിയാൻ വയ്യ അതൊണ്ട് ആപ്പൊക്കെ നല്ലോണം നോക്കി കണ്ടുപിടിച്ച് സെറ്റ് ചെയ്ത് എടുക്കണം. കുറച്ചാൾ ന്തായാലും ഇനി വീട്ടില അപ്പൊ അവിടെ നിന്ന് പഠിക്കാന്ന് വിചാരിച്ചു എങ്ങനെലും ഒരു ജോലിയ കിട്ട കിട്ടണം ഇപ്പ എല്ലാർക്കും ഗവൺമെന്റ് ജോലിയാ നോക്കുന്ന പക്ഷേ. ആ ജയിച്ചോ ഫസ്റ്റ് റാങ്ക് മേടിച്ചവർക്ക് പോലും ജോലി കിട്ടുന്നില്ല അതുകൊണ്ട് പിന്നെ പറയാൻ പറ്റത്തില്ല. എന്നെങ്കിലൊക്കെ കിട്ടുവായിരിക്കുന്ന് പ്രതീക്ഷിക്കുന്നു
ഉം ട്രൈ ചെയ്
ആ നന്നായിട്ട് ട്രൈ ചെയ്യണം പക്ഷേ ഈ പഠിക്കാനുള്ളോരു മടി കുറെേ നാളായില്ലേ പഠിച്ചിട്ടൊക്കെ അതുകൊണ്ട് അതിന്റെ ഒരു മടി ഇനി അതെല്ലാം മാറ്റിയെടുത്ത് നല്ല രീതി പഠിച്ച്
ഉം കോച്ചിങ് സെന്റർ പോയി പഠിക്കുന്നായിരിക്കും കുറച്ചുടി ബെറ്റർ
ആ അത് കുഞ്ഞിനെയും കൊണ്ട് പോവാൻ പാടല്ലേ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അടുത്തേങ്ങും ഇല്ല കുറച്ച് ദൂരേ ഒക്കെ ഉള്ളു അപ്പൊ കുഞ്ഞിച്ചിരി വളർന്നാലേ അവനെ അ ക്കിട്ടെങ്കിലും പോകാൻ പറ്റു അല്ലാതെ ഇപ്പോ മൂന്ന് മാസോക്കെ ആയ പാടല്ലേ അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പഴേ നോക്കണ്ടാന്ന് വിചാരിച് ഇപ്പോ ഓൺലൈൻ എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കോച്ചിങ്ങിന് പോയി പഠിക്കാന്ന് വിചാരിച്ച് അങ്ങനെ നിക്കുന്നു അവിടോ വൈ ഫിന് ജോലിയുണ്ടോ
ഏയ്‌ ഇല്ലില്ല വീട്ടില
ആ ഇനിയിപ്പോ ഇപ്പഴേ പോവാനും പറ്റത്തില്ല ഇതേ അവസ്ഥ തന്നെയാണ് അവിടേം
ഉം ഉം വന്നട്ട് പോണം പി എസ് സി നോക്കിയില്ലെലും പ്രൈവറ്റ് ആയിട്ടെങ്കിലും പോണം ഒരു വീട്ടിലിപ്പം ഒരാളുടെ വരുമാനം കൊണ്ട് നടക്കത്തില്ല
അത് ശരിയ എന്നാല് ഗവൺമെന്റ് ജോലി ആയിരുന്നേ നല്ലേ അല്ലേ പഠിത്തൊക്കെ ഉണ്ടെങ്കിൽ നമ്മുക്ക് വേറൊരു ജോലിയും ചെയ്തൊണ്ടിരുന്ന ആഉള്ള പഠിത്തോം കൂടെ പോ
അത്ര നല്ല സാമ്പത്തിക സ്ഥിതിയല്ല ഇപ്പൊ പഠിപ്പിക്കാനൊക്കെ വിടാനുള്ള സാമ്പത്തികം വേണ്ടേ ഇപ്പം കടവൊക്കെ ആയിട്ട് ഇങ്ങനെ നിക്കുവാ
ആ എന്നാലും അതിനെ വിട്ട് കഴിഞ്ഞ ചിലപ്പോ അത് പഠിച്ച് ജോലി വേടിച്ച രക്ഷവെട്ടൂടെ അപ്പ അതിനെ ക്ലാസിന് വിടുന്നയിരിക്കും നല്ലത് വേറൊരു ജോലിക്കൊക്കെ വിട്ട് കഴിഞ്ഞാ പിന്നെ അതെ മൈൻഡിൽ ആയി പോയി പിന്നെ പഠിത്തൊക്കെ മു ആ പടു ത്തൊ എല്ലാം പോയി പിന്നെ ഭയങ്കര പാടായിരിക്കും തിരിച്ചു പടുത്തത്തിലൊട്ടൊക്കെ വരാൻ അതുകൊണ്ട് എന്തായാലും അയിനെ ജോലിക്ക് വിടുന്നയായിരിക്കും നല്ലേ ഇവിടെ ഞാനും ജോലിക്കൊന്നും പോകുന്നോന്ന് പറഞ്ഞി ട്ടില്ല ഞാൻ പിന്നെ എന്തായാലും പി എസ് സിക്ക് പോകുന്നാ പറഞ്ഞേക്കുന്ന എന്റെ അടുത്ത് പറഞ്ഞ് പോക്കോ പി എസ് സി പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു
ഉം ഉം
ഞാനിനി നോക്കണം മിക്കവാറും ഈ മാസം അടുത്ത മാസം തൊട്ട് എങ്ങനെങ്കിലും ക്ലാസ് ഏതെങ്കി ലും എടുക്കണം പഠിച്ചു തുടങ്ങി കുറെേ പരീക്ഷകളൊക്കെ വരുന്നുണ്ട് മറ്റേ ബിവറേജിന്റെയും പിന്നെ ആഹ് ലാ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റും എൽ ജി എസും അങ്ങനെ കുറെ പരീക്ഷകളൊക്കെ വരുന്നുണ്ട്
ഉം ബിവറേജ് ഒക്കെ കിട്ടിയ നല്ലത
ഉം ആഹ് അതാ ഇങ്ങനെ നോക്കുന്നു എന്നാ ശരി വെക്കട്ടെ
ശരി ശരി